ഹെ
ത് എന്താണ്ൻ്റെ മോളെ മയായിട്ട് അട്ച്ച് കെട്ന്ന?
അതാ എ സൗണ്ടല്ലാ അടഞ്ഞ്ക്കിണ്ടല്ലോ.
ആ ഇന്റെ സൗണ്ടിങ്ങനൊക്കെ തന്നെ. ഈ കെട്ടന്താ? ന്നെ ഇന്നെപ്പോൽ തന്നെ ആണോ ഇജ്ന്ന് ചോയിച്ചതാണ് ഞാന്.
നല്ല മഴല്ലേ, എന്ത് രസാ ഈ മയത്ത് കെട്ന്ന് ഒറങ്ങുഏന്നാ.
മക്കളൊക്കെ ക്ലാസ്സിനട് പോണം.
അടിപൊളിയാ സൗണ്ടൊന്നുല്ലാ--സൗണ്ട് ആ ഞാനിത് പൊതപ്പും പൊ ട്ട് ഇവിടെ ഇങ്ങനെ കെടക്യാ നല്ല രസാണ് കെട്ക്യ. പക്ഷെ കൊറച്ചു നേരം കടക്കാൻ പറ്റി പ്പ കുട്ടികൾ വരുമ്പോ പിന്നെ കുട്ടികളെ പ പറഞ്ഞയച്ചിട്ട് വേണം വീണ്ടും ഒന്ന് കെടക്കാൻ കെട്ക്കുമ്പാണ് ഓരോ കാര്യങ്ങൾ ഓർമ്മയുന്ന് പണ്ട് നമ്മള് സ്കൂൾ പഠിക്കുന്ന സ സമയത്തല്ലെ ഈ മഴ നഞ്ഞിട്ട് വരുന്നതു
ആഹ എന്തോരിതയിരുന്നു രസേയിരുന്നു അത്. ഇപ്പൊ മഴ കൊള്ളാൻ തന്നെ ചടക്കാണ്.
പേടിയാവാ ഇപ്പൊ മഴ കൊള്ളുമ്പോ എന്തെങ്കി രോഗം വരോന്ന്ള്ളൊര് പേടി പക്ഷെ അതൊരു രസൊണ്ടയ്രുന്ന് ല്ലെ? പണ്ടത്തെ ഇമ്മ നമ്മൾ പഠിക്കുന്ന സമയത്ത്. മഴത്തിങ്ങനെ കൊട എടുക്കും. എന്നാലും കൊട വേണ്ട. മഴ നനയാന ഇഷ്ടം.
ആ ചളി ആ വെള്ളത്ത്ക്കൂടെങ്ങനെ നിന്തി പോകാ എന്ത് രസയ്ര്ന്ന്.
പേരോ മീനെ പിടിക്കലോ? ഓരോ തോണി ഇണ്ടാക്കീട്ട്, അയ് ഒഴക്കില്ലെങ്കി ഇട്ട് കൊട്ക്കലൂ. ബേജാറാവ്വാ മഴ പ്പളും നേരാക്കാന് പ്പ, നമ്മളെ മക്കള് മഴൊള്ളുമ്പോത്തിന് നമ്മളെ ചീത്തപറയും അതന്നെ ചീത്ത പറന്നെ. ബേ ആഹ ബേജാറാന്നില്ലേ നമ്മക്ക്.
കാരണം പ്പ അസുഖം വരാണ്. പണ്ടത്തെ കാലത്ത് മ മസുഖങ്ങൾ വരൂലായിര്ന്ന്.
ഇല്ല ഇപ്പൊ ഭയങ്കര അസുഖോ ഒന്ന്ന്ത്ത ചെറുങ്ങനൊന്ന് പാറുമ്പത്തേക്ക് കുട്ട്യാക്ക് ഇവിട തുമ്മലായിരിക്കും ആഹ് അന്നേരം പിന്നെ എന്താ ചെയ്യാനാ ക്ഷാ പണ്ടത്ത കാല അതൊരു കാലം തന്നെ മോളെ ദാ ഇവിടെ ഇതാ ഓ ഇരുട്ട് പിടിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇപ്പൊ ഒന്ന് ചോർത്തിട്ടേ ഉള്ളൂ അയിന്റെ ബാക്കി ഇന്ന് ഇന്നലെ ഇങ്ങനെ തന്നെയാന്നു ഇന്നലെ നല്ല മഴയേനു ക്ഷെ മാഴ പെയ്ത ഏറ്റോം വല്യ പ്രശ് ശ്നോന്ന് വെച്ചാ കറണ്ട് പോക്ക് അതാണ് ഏറ്റോം വല്യ പ്രശ്
ആഹ്
കറണ്ട് പോവുന്നോണ്ട് നമക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഉം ഞാനിക്കിപ്പ പറയന്നാ കുട്ടികള് അഹ് കാറ്റ് ഇണ്ട് നല്ല കാറ്റും ഉണ്ട് നല്ല മഴയും ഉണ്ട് എടക്ക് ഒരു ഇടിയും ഉടുക്കുന്നുണ്ട് ഉം ആഹ് അതാ കറണ്ട് പോന്നെ പക്ഷെ അത് എന്താ പറയാ ആഹ് ഞമക്ക് ഇണ്ടാ നമുക്ക് നല്ല കാറ്റടിക്കും ആഹ് കാറ്റടിക്കുംമ്പ അപ്പം പോവും ആ ഇവിടെ പിന്നെ അങ്ങനത്തെ കുഴപ്പം ഒന്നും ഇല്ല. ഇല്ല അല്ലേ? അതുകൊണ്ട് നല്ലതാ ഇവിട ആഹ് ഇവിട കാറ്റടിക്കുമ്പത്തേക്ക് പിന്നെ ഒന്നും പറയണ്ട. മഴ പെയ്താൽ എല്ലായിടത്തും വെള്ളം ഉണ്ടാകും വെള്ളം ഇങ്ങനെ കെട്ടി നിക്കും. ഞമ്മളെവിടെ ഇതാ മോളെ വെള്ളം കെട്ടി നിന്നി റ്റല്ലേ കാരണം വയലാ ഇല്ലി ഇല്ല നീന്താ ഞാനെ പറഞ്ഞേക്ക് ഞങ്ങക്ക് പിന്നെ മൂ ആൺകുട്ടികള് ചെറുതാ മോളാ മൂത്തത് വലുത് അപ്പൊ പിന്നെ അങ്ങനായ പൊറത്തിറക്കൂല ചെറിയ മക്കളാ അവളും മ സ്കൂള് പോന്നതാ ഓ ഇല്ലി ഇല്ല ഇല്ല ഞാൻ ഏവ്ടേം ഇല്ല ഞാൻ ഏവ്ടേം വിടൂല എനക്ക് പേടിയാ. ഹ ഹ
അത് എന്താ?
എനക്ക് പേടിയാ അങ്ങനെ പോയാല്
ഈ പാടത്തിന്റെ ഈ പാടം ഒക്ക ആവുമ്പോ കൊറച്ച് മീൻ പിടിക്കാനൊക്കെ ഉണ്ടാവോലോ മക്കക്ക്
അല്ലാ ഇവരിക്ക് ടൈം മും ഉണ്ടാവി സമയോം ഇണ്ടാവൂല്ല പിന്നെന്ന് വെച്ചാ എനക്ക് പേടിയാ ഇപ്പൊ ഇവിടെ വെറു അപകടം ഓരോ കുട്ടി കുട്ട്യാള് പിന്നെ മീനെ പിടിക്കാനും അയിലെല്ലാം പോയിട്ട് പൊഴേല് വീന്ന് വയലിൽ വീന്ന് വന്ന് പറയ്മ്പോ ബേജാറാക്ന്ന്
ആഹ് അത് പർഞ്ഞിട്ട് കാരില്ല്യാ മക്കളെ പർഞ്ഞിട്ട് കാരില്ല്യ എല്ലാരും കൂടി ഇങ്ങനെ ചാടാൻ പോവ്വാണേ
അതുകൊണ്ട് പേടിയാക്ന്നേ അത് ഞാൻ ഏടേം പറഞ്ഞയക്കല്ല പിന്നെ ഓക്ക് തീരെ സമയണ്ടാവൂല ഓള് രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെന്ന് കീഞ്ഞ് പോയാല് പിന്നെ അഞ്ച് മണിക്കാ വെരാെള്ളൂ പിന്നെ ഇസ്കൂൾ ഓരോന്ന് ചെയ്ത് എയ്തി പിടിക്കല്ല ചെയ്യുമ്പത്തേക്ക് സമയം അങ്ങ് പോവും അതോണ്ട് ഓക്ക് പിന്നെ ഏടേം പൂവാൻ നേരണ്ടാവൂല്ല
ആഹ് ഞാന് കൊറേ ആയിക്ക്ണ്‌ വരണം വരണംന്ന് വിചാരിക്ക്ണ്
ഏഹ് അതാ അതെല്ലാരെം പ്രശ്നം
അതാണ് ഇവിടെ ആ നേരം കൊണ്ട് പെര് ബടെ ഇങ്ങനെ ഇത് മഴയും കൊണ്ടിട്ട്ങ്ങനെ അടിപൊളി ആയിട്ട് കെടന്ന് ഒറങ്ങാന്ന് വിചാരിക്കാ
ഇക്കാലത്ത് എവ്ടേം പൂവാന്ന് പറയമ്പം ഇപ്പം ഭയങ്കര മടിയാ മറ്റേ അങ്ങനെ അല്ലാല്ല ആ പണ്ടല്ലോ നമുക്ക് മഴ കൊണ്ടിട്ട് ഞമ്മള് പോവല്ലേ ഇല്ല പണ്ട് ഞമ്മള് മഴ കൊണ്ടി ട്ടോ പോവേണ്ടട്ത്തെല്ലാം പോയിട്ട് ഇങ്ങ് വെരും ഇല്ല എല്ലാ ഞാൻ പ പറ്യാ പ ണ്ട് ഞമ്മളിപ്പോ എനക്ക് ഇങ്ങളവ്ടെ വരണെങ്കില് ഞാൻ മഴ കൊണ്ടിട്ട് ഇങ്ങളവ്ടെ വര്വേനു ഇപ്പൊ മഴകൊണ്ടിട്ട് വേറെവ്ടെ പോണംന്ന് വിചാരിക്കാൻ നമുക്ക് ആവുന്നില്ല ആ ഒരു മടി ഭയങ്കര മടി ഏടേം പോവാൻ തോന്ന്ന്നില്ല ആ പിന്നെ ഇപ്പൊര് പൂ ആ അതന്നെ
അതാണ് മക്കളെ എട്ക്കേം പോവാത്ത്ന് എന്തോരു മടിയാണോയ് മക്കൾക്കും മക്കൾ എവിടെങ്കിലും കല്യാണ പരിപാടി മഴയത്ത് വരാതിരിക്കട്ടെ അങ്ങനെ വിചാരിക്കും ചടച്ചിരിക്കും ഉം ആകെണ്ട് ചടക്കും ഉം പഴയ കാൽല്ലല്ല
എല്ലാ അതാ പോരായ്ട്ട് ഇപ്പൊ ഓ ഇപ്പ ഓരോ കല്യാണ വീ ട്ടിൽപ്പോ മഴ കാലത്ത് പോവ്ന്നെ ആണെങ്കില് ആടെ പൊർത്ത് ചെരുപ്പ് കയ്ച്ച് വെക്കണോ തിരിച്ച് കല്യാണം വീട്ട് കേറി തിരിച്ച് വരമ്പത്തേക്ക് ഞമ്മക്ക് ചെര്പ്പ്ണ്ടാവൂല
ആ അത് പ ല്ലോട്ത്ത്ണ്ട് ഭയങ്കര സിറ്റും അതും അല്ല ആളും കുറവാകും കല്യാണത്തിന്പ്പൊ
വിജാരിച്ച പോലെ ആരിക്കൊന്നും കിട്ട്ന്നുല്ല
ആളൊക്കെ ഭയങ്കര കൊറവാവും
ആ
ഇന്നൽത്തെ അതേ പോലെ തന്നെ തോന്ന്ട്ട ഇന്നും മഴ നേര്ത്തെ കാൽത്തെ തൊടങ്ങീക്ക്ണ്
നല്ല കാറ്റടടിക്കുമ്പോ പേടി ഭയങ്കര കാറ്റ കാറ്റടിക്കുമ്പോ വല്ലാണ്ട് പേടിയാവ്ന്ന് എന്തെങ്കിലും മരങ്ങളെല്ലാം പൊട്ടി പോവോളിന്ന്ള്ളതില് പണ്ടൊന്നാ പേടി ആ ചു റ്റിലും മരങ്ങള്ണ്ട് അതോണ്ട് ഭയങ്കരം പേടി ഉം ഇതൊരുപരിതാ ആ ചുറ്റുവട്ടത്ത് ഫുള്ള് മരങ്ങളാ അതോണ്ട് ബേജാറാവുവ എന്താക്കൂ ഏതാക്കൂന്ന്ള്ളത് ആ ഉം ഞാനിത് അത ട്ട് ബേജാറാ കാരണംന്ന്ച്ചാ വണ്ടിയിലാ കയറ്റി വിട്ട് കൊട്ക്ക്ന്നത് പക്ഷെങ്കില് ഇസ്‌കൂൾളെല്ലാം അങ്ങന വാടിലെല്ലാം പോവാന് ഇസ്‌കൂൾ പോവാനെല്ലാം പക്ഷെ ന്നാലും ഒര് പേടി വണ്ടി പോവുമ്പോ വണ്ടിയെല്ലാം ഓടുമ്പോം കാണുന്നില്ലേ ഓരോരോ അപടങ്ങളൾ വെയ്റ്റുന്നെല്ലാം പറയണ ഈ മയക്കാലത്ത്
ആ മഴക്കാലത്താണ് മക്കൾക്ക് ഏറേലും ബുദ്ധിമുട്ട് വരിക ഈ പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമ്മൾ ക പെട്ടീലാന്നുണ്ടേൽ മക്കള് വയലി കളിക്കലും നീന്തൊക്കെ അറിയില്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി പോവുന്നതൊക്കെ ചെയ്യും ശ്ര ശ്രദ്ധിച്ചോണ്ടിട്ടാ മക്കളെ നല്ല നോക്കിക്കൊണ്ട് എപ്പഴും പേടി തന്നെ ഈ തൊടീൽ ഇങ്ങനെ ചാടാൻ പോകുമ്പോളും
ഇല്ല അത് മഴന്നാ അതന്ന്യാ പേ ടിയവ ഇപ്പോ എന്റെ ചോട്ട ഉണ്ട് ചോട്ട ഇപ്പോ ഉസ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ ഈ മഴയ സമയത്ത് തോണിയുണ്ടാക്കും ചെറിയ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാ എന്നിട്ട് ഇങ്ങ നെ ഒഴുക്കില് അങ്ങ് വിട്ട് കൊടുക്കും വയലല്ലേ അപ്പൊ ഈ ആ അങ്ങനെ കളിക്കുമ്പോ ഞാമ്പറയും ഇവിടുത്തെ കളിച്ചോ വയലിന്റെ അടു ന്നും പോണ്ട ഇവിടന്നങ്ങ് കളിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങന ഇട്ട് കൊടുത്തത എല്ലാണ്ട് ഇവർക്ക് പൂതിയാവും ആ നമ്മളെ മുന്നിൽ തന്നെ ആവുമ്പ പ്രശ്നം ഇല്ല എന്നാലും മക്കളെ മുന്നേ അവിടെ കളിക്കാൻ ശ്രദ്ധിച്ചോണ്ട് ട്ടാ ഇല്ല ഇവര് പൊ പുറത്ത് കീയൂല്ല ഇവർക്ക് ഭയങ്കര പേടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നായ് ശല്യം ഉള്ളോണ്ട് ഭയങ്കര പേടിയാ അപ്പൊ ഞാൻ തന്നെ പൊറത്ത തോട് നിറഞ്ഞ് ആ പകുതി ആ മുക്കാൽ ഭാഗം എത്തി അതാ ഞാൻ പറഞ്ഞെ ഞാൻ മിറ്റത്തിരിക്കുമ്പോൾ ഇവര് തോണി ഇടാൻ നിക്കു അല്ലാതെയും എനിക്ക്പേടിയാ ഞാൻ അപ്പറം ഇപ്പറം പൂട്ടിക്കറിയും വാതിലങ്ങ് അടച്ച് കഴിഞ്ഞാല് ആ മുറ്റത്തന്നെ തോടല്ലേ അപ്പൊ വാതിൽ അടച്ച കഴിഞ്ഞാല് ഇ പുറത്ത് ചെയ്യൂല അതുകൊണ്ട് ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെയന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും തോണി ആ എന്താ ചെയ്യാൻ മോളേ
മക്കള അങ്ങനെ നോക്കുമ്പോല ആ എല്ലാ ആ കുട്ടികള ആ തോട്ടിലെ പേടിയാ എന്തോര് പേടിയാ വളച്ചച്ച് കെട്ടിയിട്ടും കൂടി ഇല്ലങ്ങ
ഇല്ല വരച്ച കെട്ടിക്ക ഇല്ല അങ്ങനത്ത തന്നെ അപ്പാട് ഇട്ടിട്ടല്ലല്ലേ അതാ നല്ല തണുപ്പായിരിക്കും മോളെ
ആ അവിടെ ഇങ്ങനെ ആസ്വദിക്കാറ് അവിടെങ്ങനെ കൊലായ്മരുന്നാല തോട്ടിലേക്ക് ഇങ്ങനെ ആസ്വദിക്കാറ്
രസാ അത് കാണാനും രസ ഉണ്ടാവുന്ന കൊച്ചല്ല വന്നിങ്ങ ക്കുമ്പോല്ലാം നല്ല രസഅത് പക്ഷെ എന്താക്കാനാ ആ എങ്ക കുട്ടികളെ ആലോചിക്കുമ്പോ പിന്നെ നമുക്കത് ആസ്വദിക്കാൻ തോന്നൂല
ആ അത്‌ തന്നെ
ഇന്ന് ഇപ്പോ മോളെ ഞാനിപ്പോ കൊണ്ടാക്കി കൊടുത്തതാ ശേ മയ കൊള്ളുമ്പഴേ എന്തോ എന്തോ പെയ്ത്താണ് മയ കൊള്ളാനും പോകാനും തോന്നുന്നില്ല കിടന്ന്ഉറങ്ങാനാ തോന്നുള്ളു
ആ ആയിക്കോടെ അനക്ക് നല്ല തണുപ്പുണ്ടാവാ തോട്ടീന്ന് ഇതള്ളല്ലേ
ഫാൻ ഇടണ്ട ആ ഇങ് കയറി മിറ്റത്ത് കയറി വരും
അത്
ആ അല്ല ഇപ്പൊ ഈ മഴ നക്കാണ്ട് പെയ്യുന്നാണെങ്കിൽ ഇപ്പ എറ്റത്തോളം കയറി വരും ഉം മിറ്റത്ത് കയറി വരും ഉം ഓ മീൻ ഉണ്ടാവോ എ എന്റെ മോൻ പറയും മീനേ പിടി ട്ടെ മീനെ പിടിക്കട്ടെ നമ്മള് മീനെ പിടിക്കേ ചെയ്യണ്ട ആ മീനെ പിടിക്കുമ്പോഴായിരിക്കും വേറതൊക്കെ പാമ്പ് വരുവ പാമ്പും പാമ്പുണ്ട് അ പാമ്പുണ്ട് കാരണം അയ്യ വെള്ളം കയറി വരുന്നേരം മുറ്റത്തെല്ലാം പാമ്പ് വരും എന്താ മണ്ടലിയെന്ന് പറയൂലെ
ആ ആ ത ഇത്ണ്ടാവൂലേ ഈ തവളകൾ കേറിവെരും തവളകൾ വെരുന്നാണേ
അതെല്ലെണ്ട് ഇവിടെ നഞ്ഞക്ക് ഇപ്പം
ഗർമ ഹ അതാണ് അങ്ങനെയൊക്കെ തോട്ടക്കൊക്കെ ഉണ്ടായ പ്രശ്ന ഉണ്ടായാലേ തോടുക്കൊ അടുത്തുണ്ടായാല്
ത്തിണ്ടായാൽ ആസ്വദിക്കുക പക്ഷെ പേടിക്കുകയും ചെയ്യണം ഈ വെള്ളേനൊക്കെ കയറുമ്പോൾ പാമ്പും മണ്ടലി ഇങ്ങനത്തെ എല്ലാം വരുമ്പോൾ
ഉം എന്താല എന്നാലും എന്തോരം ടെൻഷൻ ആവും
ഏറ്റ ടെൻഷൻ ബേജാറന്ന് പറ ഏറ്റാ ബേജാ ബേജാറാന്നാ എന്റെ റബ്ബേ ബേജാ ഇതാവും ഉറക്കം വരൂല എന്ത തണുക്കുകയും ചെയ്യും
ഈ ബാവുവാല ഈ പഴയ ജീവികള സൗണ്ട്ക്കെക്കുല്ല
പക്ഷെ അത് നല്ല രസം സൗണ്ട് കേൾക്കുമ്പോ നല്ല രസാ
ആ രാത്രി ഒരു സൗണ്ട് എന്ത് സൗണ്ട് ആവോ
അത് കേൾക്ക നല്ല രസാ സൗണ്ട് കേൾക്ക ഉം പിന്നെ ശെരി മോളേ ആ